ഹലോ കേക്ണില്ലേ ഹലോ കേക്ണില്ലേ
ആഹ് കേക്കുന്നുണ്ട് ചായ കുടിച്ചോ ച്ച ഹലോ കേക്കുന്നില്ലേ ആഹ് കേക്കുന്നുണ്ട് ചായക് എഹ് എന്ത
കേക്ക്ന്നുണ്ട്
ടി
കടി പൊറോട്ട പൊറോട്ട
ഹലോ
ഏഹ് അഹ് ഹലോ
ഏഹ് ഹാലൊ
ആഹ്
ആഹ് ഇവിടെ കേക്കും ചായേം പിന്നെ ഉച്ചക്ക് പരിപ്പും കറിയും മീൻ പൊരിച്ചതും അയില പൊരിച്ചതും
ആഹ് ആഹ്
അവിടെ മഴ ഉണ്ടോ സുഖാണ് അങ്ങനെ പോകുന്നു ഹ് എന്താ വർക്ക് ഹോം ആയിട്ട് എന്തേം ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല പഠിക്കാണ്
ഹ്എ ആഹ് പോയിര്ന്നേല് പോയിരുന്നതാവൂല്ലേ പഠിക്കുന്നേ
ആഹ്
അറബി കോളേജാ ഞാന് കല്യാണം മാരേജ് ആണ് മാരേ മാരേഡ് ആണ് ഒരു കുട്ടിണ്ട് ഒരു മോളുണ്ട് മൂന്ന് വയസ് പിന്നെ ഒന്ന് ഹിയ്യോ പ്പയറ്റിലുണ്ട് ആറു മാസം ഗർഭിണിയാണ് അപ്പങ്ങനെക്കെയിട്ട്
ആഹ്
നിങ്ങള് ആദ്യായിട്ടാവൂല്ലേ
ആഹ്
ഉം എല്ലാരും നല്ല നല്ല അഭിപ്രായം തന്നേണ് ഈ ആപ്പിനെ കുറിച്ച് പകുതി ആള് വ് ചെല ആൾക്കാര്ടെ ടാസ്ക് കെയിഞ്ഞ് ചെല ആൾക്കാര്ടെത് കെയിഞ്ഞിട്ടില്ല അങ്ങനേണ് അങ്ങട്ട് വിളിക്കാനുള്ളത് കെഴിഞ്ഞിട്ടുണ്ടാവും പകുതി ഗ്രൂപ്പിലുള്ള ആള് ക്കാര്ത് അങ്ങനെ കൈഞ്ഞ്ണ് മ്മള് കൊറേ ശ്രമിച്ചു നോക്കിയതാണ് മിനിഞ്ഞാന്ന് ഇരുന്നാണ്ടേ
ആഹ്
ഞമ്മള് വിചാരിച്ചും നമ്മളത് സമയം കഴിഞ്ഞതാണെന്ന് ഉം നമ്മളെ വിളിക്കാനുള്ള ടൈമ് കഴിഞ്ഞതാണെന്ന് നമ്മളത് കഴിഞ്ഞ ല്ല
ആഹ്
അങ്ങട്ട് വിളിച്ചു വിളിച്ചു പയ്നഞ്ച് പയ്നെട്ട് കോളായപ്പോത്തേനും ചെലോര്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുതിയതൊന്ന് എറങ്ങ് പുതിയത് ഒന്ന് കൂടി വേറെ ഒന്ന് കൊണ്ടര്ണ് ണ്ട്ന്ന് പർഞ്ഞീണ് കുറച്ചും കൂടെ സമയം കിട്ടുന്ന രൂപത്തിലേ
കോളോളെന്നെണോ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
ആഹ്
പ്പൊ അങ്ങനെ പറഞ്ഞീന്നു പിന്നെ അങ്ങനെ പോഉന്നു നല്ല മഴയും കാറ്റും ഒക്കെയിട്ട്
ണ്ട് വിടെ ആഹ
ഉം ഞാന് അറബി കോളേജൊക്കെ പഠിച്ചതാ
ഏ എന്താ പഠിച്ചേ
ഹദിയ
ആഹ്
രണ്ടര രണ്ടരല്ല കൊല്ലം ഏകദേശം രണ്ടര കൊല്ലം ഏകദേശം പഠിച്ചു പിന്നെ കൊറോണ ആയി പെട്ട പെട്ടെന്ന് മാര്യേജ് കഴിഞ്ഞു അങ്ങനെ ചെയ്‌ത
പിന്നെ
ഗ്രൂ സെറ്റ്
ആഹ്
നിർമ്മിച്ചു കൊടുക്കും ഫാക്ടറി
ആഹ്
അങ്ങനെ
മ്മ്
പിന്നെന്തൊക്കെ
ഡ്രസ്സ് ഉണ്ടാവും അതെ ഒരു ക
ആഹ്
വെണം തച്ചോണം
ആഹ് പിന്നെ വീട്ടില എല്ലാവർക്കും സുഖല്ലേ
ഹലോ
ഹലോ വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ
ആ വീട്ടി വീട്ടിൽ എല്ലാവർക്കും
വീട്ടിലാരൊക്കെയുണ്ട് ഏഹ്
അങ്ങനെ സുഖാണ്
ഏഹ് ഹസ്ബന്റ് എവിടെ നാട്ടിലാ ദുബായിലാ
ഹസ്ബൻറ് നാട്ടില് ഈ ഈ വർക്ക് ഫർണീച്ചറ് സോഫ ബെഡ്റൂം സെറ്റ് അങ്ങനെ വ
ആഹ്
ചെയ്യ ഓ ഓൺലൈൻ
ആഹ്
അതാണ്
പിന്നെ
പിന്നെ അങ്ങനെ പോവുന്നു
കുട്ടി എവിടെ
കുട്ട വാതിലടച്ച് സംസാരിക്കണല്ലോ വാതില സംസാരിക്കാണ് കോള് കോള് ബുദ്ധിമുട്ടാവല്ലോ അല്ലെങ്കില്
ആഹ്
ഒച്ചപ്പാടായി അവിടന്ന് അങ്ങട്ട് പറയണത് ശരി കേൾക്കില്ല കുട്ടികളെ ഒച്ചപ്പാടൊക്കെ ആയാലേ അങ്ങനായപ്പോ ഇയിപ്പ അങ്ങനെയൊക്കെ ആയിട്ട് പോന്നുന്നു ഇപ്പൊ സെപ്റ്റ സെപ്റ്റംബറിൽ ആറിന ഡേറ്റ് ഒന്ന ഫസ്റ്റ്ത്തെ ദിവസം ഇൻജെക്ഷൻ ആയിനും
ആഹ് എവിടെ കാണിക്കണേ
പെരിന്തൽമണ്ണ
ആഹ്
ഗവർമെന്റ് ജില്ലാ ആശുപത്രി ആവാത്ത ഉള്ളോട്ടുള്ള ഉള്ളോട്ടുള്ള ഗ്രാമണേ
ആഹ്
അട്ടപ്പാടി പോലെ
ആഹ് അറിയാ
അതുടെ കൂട്ടി
ഉം
അങ്ങനെ
പിന്നെ പിന്നെങ്ങനെ പോന്നു ഏഹ്
എല്ലാർക്കും സുഖല്ലേ
ആഹ് സുഖാണ് എല്ലർക്കും സുഖാ ആഹ്
ആഹ്
പിന്നെ
കാലിഗ്രഫി ചെയ്യൂന്നുണ്ടോ കാലിഗ്രഫി അങ്ങനെ ഏഹ്
ആദ്യ പഠിച്ചതിന് ശേഷം വേറെന്നും പഠിക്കാൻ പോയില്ലാ
പോയിട്ടില്ല
ഏഹ്
പിന്നെ അത് പോയി ട്ടില്ല പിന്നെ നമ്മള് പെങ്ങന്മാരാണ് നമ്മള നമ്മക്ക് ഒരു പതിനെട്ട് ഏജ് ഏജ് ഒക്കെആകുമ്പോ നമ്മളെ കെട്ടിച്ചും അങ്ങനെയാണ് സയ്ദ് ഫാമിലി ആയോണ്ടെ
നിങ്ങള് ബീവിയാ അല്ലേ
ഞാൻ ബീവി ആണ്
ഉം ചെലോര് ചെലോര് വേറെ വേയിൽ ചോദിക്കുന്നായി ആരാന്താ അറിയാതെ ബീവിഅല്ലേ
ആഹ് ആഹ്
ചെലോ ഗ്രൂപ്പില് ഗ്രൂപ്പിൽ തന്നെ വന്ന് പേര് പറയും അങ്ങനൊക്കെ
ആഹ്
കൊറെ ആൾക്കാർക്ക് കട്ട് ഇന്നലെ റേഞ്ച്‌ല്ലാഞ്ഞിട്ട് കട്ട് അയ്ക്കണ് ഏകദേശം പതിനഞ്ച് ആള് ഇന്നലെ ഞാൻ വിളിച്ചൊക്കെ നാല് മിനിറ്റ് കഴിഞ്ഞപ്പോത്തേന് ഓരോതൊക്കെ കട്ട് ആയി പോവാ
ആഹ് എനിക്ക് അതന്നെ ആദ്യം നോക്ക് വിളിക്കാൻ പറ്റപ്പോ ഒന്നും വിളിക്കാൻ പറ്റില്ല അപ്പൊ റേഞ്ച്
ഉം ഒക്കെ കഴിഞ്ഞതല്ലേ
ഏഹ് ആഹ്
രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കി
ഇനി ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്
ഉം രണ്ടാമത്തെ ടാസ്കാ നൂറ്റി എമ്പത് കോള് അതാണിപ്പോ ഇതില് പറയണ
ഉം
അങ്ങനെ ചെയ്തന്ന കൊറച്ചീച്ച കൊറച്ചീച്ച പൈസ അവസാനം നമ്മള് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇത് കണ്ട പേയ്മെൻ്റ് എന്നുള്ളടത്ത് നമ്മൾ അക്കൗണ്ടും ഡീറ്റെയിൽസും കൊടുക്കേണ്ടീനും യു പി ഐ ഡി കൊടുത്താതി അക്കൗണ്ട് തന്നെ കൊടുക്കണം ഐ പി ഐ സി കോഡ് കൊടുക്കരുത്
ആഹ്
അമ്മള പേര് മാത്രം കൊടുത്താ മതി
ഉം
ഐ ഫശി കോളൊക്കെ കൊടുത്ത എട്ടിന്റെ പണിട്ടും ഏഹ്
ആഹ്
ഹലോ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഫൈ ഫ എസ് സി കോഡ് കൊടുക്കുണെയ്ന് പകരം നമ്മളെ യു പി ഐഡി കൊടുക്ക അത് അക്കൗണ്ടിൽ ചെറിയ പൈസള്ളക്ക കൊണ്ടാണെങ്കി കുഴപല്ല വല്യ പൈസ ഉള്ള അക്കൗണ്ടൊക്കെ ആണെങ്കി പേടിയാണ് ചെറിയൊരു പത്തോ ഇരുപതൊക്കെ ഉള്ള കൊണ്ടാണെങ്കിൽ കുഴപ്പല്ലല്ലോ
ഉം ഉം
അങ്ങനെണ്ടാക്കോണോ ഇന്ന ഇന്ന് ഉച്ചക്ക് എന്താ സ്പെഷ്യൽ ഇണ്ടായിന്നേ
സ്പെഷലൊന്നും ഇല്ലെന്‌
ഉച്ചക്ക് എന്താ സ്പെഷ്യല്
ഉച്ചക്ക് ഞാൻ കോളേജ് പോയ തന്നെ
എഹ് അങ്ങനെ
ഉം പിന്നെ
പിന്നെ എത്ര ബ്രദറല്ലോ
ബ്രദറൊന്നുല്ല സിസ്റ്ററാള്ളത് അനി ത്തിമാരും മൂന്നനിയത്തിമാരും ഒര് അനിയനും
ഏഹ് ഒറ്റ മോളയിരിക്കൂല്ലേ ഫസ്റ്റ്ത്തെ ഏഹ് ഏകദേശം ഒരു ഇരുപത് ഏജോക്കെ ഉണ്ടാവൂലേ
ആഹ്
ഉം അപ്പൊ ഞാനാണല്ലേ മൂത്തേ ഉം അപ്പൊ ഞാനാണല്ലേ കുറച്ച് വയസ്സിന് മൂപ്പുള്ളത് പറയാ
അഹ്
ആഹ് ഇരുപത്തിരണ്ടേജ് കല്യാണം കഴിഞ് ഇപ്പൊ നാല് കൊല്ലം ആഹ് ഫെബ്രുവരിയിലേക്ക് നാല് കൊല്ലം
എന്റെ കല്ല്യാണണ് സെപ്റ്റംബറില്
എഹ് എവിടെച്ചിട്ടാ
ഞാനിവിടെ മലപ്പുറത്താ ആഹ്
മലപ്പുറ ഓഡിറ്റോറിയത്ത് വെച്ചിട്ടോ
മലപ്പുറത്താവീട്
ഏഹ് ചെക്കനന്താ ജോബ്
ഏഹ് ആഹ് നിക്കാഹ് അയ്ഞതാഊലലേ
ആഹ്
ഉം അങ്ങട്ട് പോവലില്ല
ഇല്ലല്ല ഇങ്ങളെ ഇങ്ങള് ഒന്ന് ഇൻക്ക് മെസ്സേജ് അയ്ക്കോണ്ടി ഞാന് കൊർചെയ്നിന്റെഷം ങ്ങക്ക്ന്നെ വിളിക്കും ചെയ്യാം
ഓക്കെ അങ്ങനെയ്യാ
ആഹ് ന്നേ ഇല്ലേ ഞാന്പ്പൊ കോളേജ്ട്ട് വന്നിട്ടുള്ളു കുളിക്കാനൊക്കെണ്ട് ഇല്ല ഇല്ല പ പ്പയിക്കോട്ടെ ഇനി കുറച്ചും കൂടി ഇണ്ട് ഇങ്ങളൊന്ന്